ങ്‌ട്ട് എവിടെത്തൊക്കെ പോയിന്യ ആഹ് എവിടെനി പുറത്തൊക്കെ പോയിന്യാ
ആന് ഓഹ് കോളേജിലൊക്കെ
പോയി വന്നതാവുപ്പലെ
ആഹ് എഹ് ആഹ് അമ്മ പോ പോവാനായാ പോയാ ഏഹ് ഞാന് എന്തതവിടാ
അമ്മര്
പോള്ള ആഹ് പ്പൊ പോള്ളല്ലല്ലേ
ഏയ്‌ അരക്
ആഹ് ഞാൻവിടെ റൂമിലേനി ആഹ് ഏയരക് പോവുള്ളയ്ക്കാരല്ലേ വൈകുന്നേരം ആഹ് ഞാനേ ഫ്രീ അഹ് കൊർച്ച നേരത്തിന് വടെങ്‌ ഇല്ലല്ല ഞ കൊർച്ച നേരത് ഒന്ന് വടെ ഭയങ്കര തലവേദന ഇപ്പൊ മോന്റെ കൂടെ ഒന്ന് ഇവിടെകിടന്ന് എഹ്പ്പൊ ഇതിനൊന്നിപ്പോ ങ്ങനാ ഫോണടുത് വേറൊരാൾ വിളിച്ചിണ്ട് ന്റെ കൂടെ പഠിച്ച ഒരാൾ വിളിച്ചപ്പോ ഫോണൊക്കെ എടുത്ത നിന്ന്പ്പാണ് വാട്സാപ്പില് മെസ്സേജക്കെ കണ്ടത് ഉം വേറെ എന്തൊക്കെയ ഇങ്ങട്ട് വൈകുന്നേരത്തിന് എന്താ
വൈകുന്നേരത്തേക്ക് ഒന്നും ആയില്ല ഇന്നലെ ചേച്ചിന്റെ ബേർ ട്ടിക്ക് മുറിച്ച് കേക്ക് ഓരോന്നുംണ്ട്
ആഹഹ് ആഹ് അച്ഛനില്ല്യേ ഇലേ അടെ ഒന്നും ഉണ്ടാക്കണ്ട ആവശ്യ ഇല്ലലെ അച്ഛൻ വന്നിണ്ട് ഇപ്പൊ ഒറ്റക്കാണാ
എല്ലാ അമ്മ ണ്ട് അമ്മ ക്ഷീണിച്ചു കടന്ന് ഉറങ്ങണ്
ആഹ് ആഹ് അപ്പ അമ്മനെ പകല് വല്ലാതെ കിട്ടൂല ജികി പറഞ്ഞാലേ അമ്മനെ പകലേ വല്ലാതെ കി ട്ടൂലലെ
ഇല്ല പകലല്ല രാത്രി ഇട്ടൂല
അല്ല പകല് വീട്ടിലിണ്ടായാലും അമ്മക്ക് കിടക്കണ്ടാ
ആഹ് അത് വേണം
അഹ് വരേ ശല്യം ചെയ്യാൻ പറ്റൂലല്ലാ
ഇല്ല ഇല്ല
ആഹ് എന്ത് ആളുണ്ടാവും അടാ വീട്ടില്
ഉം
പക്ഷെ ന്നെ വേറെ പൊർത്തക്കെ പോയിട്ട് എന്തൊക്കെ എന്തൊക്കെയിന്
പൊർത്ത് പോയിട്ട് എന്താ കൊർച്ച് സം ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ കണ്ട് ഉം
ആഹ് പിന്നെ വേറെന്തൊക്കെയാണ്?
ഇന്ന് എന്തേനു ചോറിന്?
ഇന്ന് ചോറിന് മത്തി തേങ്ങയരച്ച് വെച്ച കറി. അയില പൊരിച്ചത് ചീര ഉപ്പേരി സോയാ പിന്നെ കുട്ട്യേക്ക് സ്കൂക്ക് പോകുമ്പോ കൊർച്ച് സോയാബീന് വർത്തീനി.
ഉം കുട്ട്യേക്ക് സോയാബീനാല്ലെ ഇഷ്ടം?
ആഹ് അതാണ് ഇഷ്ടം
ഉം
അപ്പ അതില് ഏതായാലും കൊർച്ച് തോനണ്ടാക്കി. അപ്പൊ അതെല്ലാം കൂടി കാണ്ട് ഉച്ചക്കാണ്ട് ഒപ്പിച്ച്.
ആഹ്
ഇനിയിപ്പോ ഒര് അഞ്ചേകാല് അഞ്ചര ആവുമ്പോ ഒന്ന് അട്ക്കലേക്ക് എറങ്ങണം. നോമ്പുള്ളോർക്ക് ഒന്ന് എന്തെങ്കിലുക്കെ ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ കൊറ് നോമ്പ് ഇവടെ ഉമ്മാക്കും നാത്തൂൻക്കൊക്കെ ഇണ്ട്.
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അവർക്ക് ജ്യൂസ് എന്തേ ഉണ്ടാക്കണം പ്രത്യേകം എന്തെങ്കിലൊക്കെ റെഡിയാക്കണം. ഉം അപ്പൊ കൊറച്ചും കൂടി ഇണ്ട് ടൈമ് ഇല്ല ഇനി. ഇനിയിപ്പോ കൊറച്ചാള് കഴിഞ്ഞാ തെരക്കില്ലാലേ ഉം. പിന്നെ? ചേച്ചി വ് ഇടാൻ ന്ന പോയ ചേച്ചി വീട്ട് പോയാ?
ആഹ് ചേച്ചി വർക്കിന് പോയി ഇനിപ്പോ ഒരു ആറ ഏഴ് മണിക്കെ ആകുമ്പോത്തേനും വരും.
വരും ല്ലേ. ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്ത് ജോലി ചെയ്യ്ണേ?
ചേച്ചിപ്പം എന്താ ഇവടെ ഒരു ബിസിനസ് പാർക്ക് ണ്ട് ഹൈലൈറ്റിന്റെ.
ഏഹ്
അപ്പ അവടെ വർക്ക് യ്യാണ്.
തന്നാ
ഉം ചേച്ചിക്ക് പിന്നെ കല്യാണത്തിനോടൊന്നും ഇപ്പൊ ഒരു താല്പര്യം ഇല്ല.
ആഹ് അതെന്ത്യേ?
അത് ചേച്ചിക്ക് മുന്നേ ഒരു ഇത്ണ്ടേനു റിലേഷൻ.
ആഹ്
വേറെ ഇഷ്ടം
ആഹ് ആഹ്
അത് പിന്നെ ഭയങ്കര പ്രശ്നായി അതൊക്കായി അയിൻ്റെശം ആഹ് അത് പോയി അത് ഭയങ്കര എന്താ ടോക്സിക്കേയിരുന്നു.
ആഹ്
അപ്പ ഉം അപ്പം പിന്നെ അത് ഒഴിവാക്കി. പിന്നെ അത് വരെ അതിന്റെ ശേഷം പിന്നെ ചേച്ചിക്ക് അങ്ങനെ കല്യാണം കഴിക്കണം വേറെ ആരെങ്കിലും നോക്കണം അങ്ങൻത്തൊരു ഇതില്ല.
ആഹ് പക്ഷേ ഇതായി പോയില്ലെ പാവായി പോയി അവളത് ആത്മാർത്ഥ ആയിട്ട്ള്ളതാവും. അപ്പ അവൻക്ക് അവൻക്കന്ത് അവന് പിന്നെ ശ്രമിച്ചീലേ?
ൽ എല്ല അവനെ ഒഴിവാക്കിയ. കൊറെ കൊറച്ച് പോലീസ് കേസൊക്കെ ആയിരുന്നു.
ആഹ്‌
പ്പൊ അവന് ഭയങ്കര ഉപദ്രവും ഇതൊക്കെയ.
ഇപ്പളും ഉണ്ടാ?
ഇപ്പല്യ
ആഹ്‌
അത് കഴിഞ്ഞി. കൊറേ ഒരഞ്ചാറ് വർഷം കഴിഞ്ഞു.
ആഹ്‌. ഇങ്ങനീണ്ടല്ല നമ്മള് സ്നേഹിച്ചു പിന്നെ മ്മക്ക് കല്യാണം കയിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടാളാണ്ട് പിരിയാ. പിന്നെ നമുക്കൊരു ശല്യം ചെയ്യാനൊന്നും നിക്കാൻ പാടില്ല.
ആഹ്‌
ആഹ് നമുക്കൊരു ബുദ്ധിമുട്ടല്ലപ്പ അതൊക്കെ.
അതെ
വേറെന്തൊക്കെ ഇണ്ട് ആടെ അടുത്തുള്ളവരായിട്ടൊക്കെ എങ്ങനെയാ ജ്ജ് കമ്പനിയൊക്കെണ്ട? അൽ അയൽവാസികളൊക്ക
ക്ക എല്ലോരായിട്ടും അങ്ങനെ കമ്പിനിയില്ല. ഞങ്ങള് എന്താ അമ്മവിടെ ഹോസ്പിറ്റല് വർക്ക്യ്യണോണ്ട് അയിന്റെ അടുത്തന്നെ ഒരു വീട് റെന്ഡിനാണ്. റന്റിന് നിക്ക അപ്പം എന്താ ഇപ്പൊ ഞങ്ങള് മാറിട്ടേ ഉള്ളു.
ആഹ്‌
ഉം അപ്പൊങ്ങനെ പരിച് യല്ല. പിന്നെ പരിചയണ്ട്. പക്ഷെ ഇന്റെ പ്രായത്തിലുള്ളവരില്ല്യ വല്യ വല്യ ആൾക്കാരാ.
ആഹ്‌ പിന്നെ ആരോടും കൂട്ടുടാൻ ആരുല്യലേ?
മ്മ്ഹ്ഹ്
അപ്പൊ ഇനിരിക്കും പൈ പോണതൊക്കെ അപ്പൊ ഇനി ക്കുമ്പോ ഈ ഫോണും തെറ്റൊക്കെ അങ്ങനെ ഇരിക്കലന്നാവും. പിന്നെ
ചിറ
ആഹ്‌ ഞങ്ങള് വിടെ അടുത്തടുത്തൊട്ട് അടുത്തടുത്ത് അയൽവാസ്യ. ഞമ്മടെ വീടാണ്. ഉം ഞങ്ങളേ രണ്ട് സൈഡിലും. കമ്പനിയ ആ കമ്പനിക്കാരന്നെയാണ് പിന്നെ കൂടുതല് സംസാരിച്ചിരിക്കും. നിക്കാനെന്നും ടൈം ഉണ്ടാവില്ല. എല്ലാരും എല്ലാരെ ജോലിയാറ്റ് ന്നാലും പോർതന്ന് അങ്ങോട്ട് ഇങ്ങട്ട് എറങ്ങുബോ തേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കി എന്തിനെങ്കിലും ബാത്റൂം പോമ്പോ ഇറങ്ങുമ്പോ കാണു. പ്പൊ കയിഞ്ഞ ഏതാ എന്താ ക്കെ ജയിച്ചന്ന് ചിരിച്ചത ർത്താനം പറയോ അല്ലെങ്കില് അയലിന് ഡ്രസ്സ് ഇടാൻ പോമ്പോ ഒന്ന് കാണു ആഹ് ന്നാലും തൊട്ടടുത്ത് തന്നെ. നമ്മളൊരു റൂംന്ന് ഒരു റൂമ്ക്ക് വിളിച്ചാ കേക്കും അതേ മാരിതന്നെയാണ്. തൊട്ടടുത്താണ്. ആഹ്‌
മക്കൾക്ക് ഉണ്ടാവൂല്ലേ ഫ്രണ്ട്സള്.
ആഹ്‌ അവര്ക് ഇവിടെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ ഇവിടെ വരും. ഓരെ സ്നേഹതന്മാര് ഫുള്ള് സ്കൂളിട്ട് വന്നാ അപ്പൊ ഇവിടെത്തും. ആഹ് വന്ന് കുളിക്ക്ന്ന്ണ്ട്. ഇനിയിപ്പന്തെങ്കിലും ചായ വെള്ളം എന്തെലുംക്കെ കൊടുത്തിട്ട് വേണോ ഉം കുളിക്കാൻ കേറീക്ക്ണ്. ചെറുതൂണ്ട് അപ്പം കുളിക്കാൻ പോയിട്ട്. കളിക്കാൻ പോവോ? പിന്നെ മഴണ്. മഴന്റെ ചെറിയൊരു ഇതൊക്കെ ഇണ്ട് പ്പൊനി പോവന്നുള്ളതറീല.
ആഹ്‌
അപ്പല്ലാം കൂടി ചെലപ്പ ങ്ങട്ട് വരും ന്നിട്ട് ഫോണില് ഗെയിംകളിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇരിക്കും അപ്പ എല്ലാരും കൂടി ഇവിടെ ഇണ്ടാവും ആഹ അതന്നെ പോകാനല്ലെ
എണിറ്റോ
ആഹ പോണില്ലാത്ത പരിപാടി ഇല്ല അവർക്ക് പിന്നെ രാത്രി ആയലും തന്നെ പഠിക്കാ നിന്നാലും നമ്മളാണ്ട് തിരിഞ്ഞ് നിന്ന്കണ്ടാല് ഫോൺ ട്ട് കളിക്കാ ആഹ നമ്മക്ക് എപ്പഴും ഇപ്പ കൂടെ ഇരിക്കാനും കഴിലല്ലോ നമക്ക് വേറെ പണി എന്തെങ്കിലും ഉണ്ടാവോല്ലേ
ഉ പക്ഷെ സൂക്ഷിച്ചോണ്ട് പ്പ പനി ഇതക്കല്ലേ
ആ ഉണ്ട് എല്ലാർക്കും പനിക്കെ ഉണ്ട് വന്ന് മാറിതാണ് ഇനി ഇപ്പൊ എന്താന്ന അറിയില്ല ഒരോത്തർക്ക് വയറ് വേദനയുംവയറ്റിന്ന് പോക്കണ്ട് നാത്തൂൻ പോവണ്ട് ആഹ ആഹ ശരിയാണ്
ഇപ്പ എന്തക്കഉണ്ട്
ഉം ഇപ്പൊ മോനിക്കുണ്ട് വയറ്റിന്ന് പോണണ്ട് എല്ലാർക്കും ഇണ്ട് ചെറു ചെറതായിട്ട് ഇങ്ങനെ എന്താന്നല്ലാം അറിയില്ല നാത്തൂനുണ്ട് വയറ് വേദന വേദന അവിടെന്ന്പറഞ്ഞു നിറഞ്ഞൊണ്ടിക്കുന്നുണ്ട് ഓ നാണെന്നുണ്ടെങ്കില് ലൂസായിട്ട് അങ്ങനെ ലൂസ് മോഷ നായിട്ട് പോവണേ അന്ന് നോക്കിട്ട് എന്തഅന്നും
കൂടിയാല് കാണിപ്പിച്ചൊക്കെണ്ട്
ആഹ് ഒന്നും കൂടി നോക്കിട്ട് ഇല്ലെങ്കിൽ രാത്രി കൊണ്ടോയി കാണിക്കേണ്ടി വരുവോ ഈ വെള്ളത്തിന്റെ കൊഴപ്പാണോ എന്താണ്ന്നറിയില്ല
എന്നാ സ്കൂളില ഉണ്ടാവല്ലോ കൊറെേ കുട്ടികളും
ആഹ
അപ്പ അങ്ങനെയട്ട
ആഹ ഇനിയിപ്പോ നീഅവര് പുറത്തൊന്നും പോവില്ല ഐക്കാരും അല്ലെ
ഇല്ല ഇനിപ്പോ പുറത്തൊന്നും പോവുല ഇനിപ്പോ നാളെ തന്നെ ക്ലാസിക്കെ പോണം
ആഹ ബസ്സിന് പോവാ അതാ വണ്ടി ഒട്ടി പോവാ
ബസ്സില് വണ്ടി ഓടിക്കാ അറിയൂല
ഏ പഠിട്ടില്ലേ ഒന്ന് പഠിച്ചൂടേ ഏതായാലും പുറത്തും എപ്പഴും പോണവരാ ആവുമ്പോളേയ് അതൊക്കെ നല്ലതാണ് അമ്മ എങ്ങനെയാ വണ്ടിക്കാ പോവൽ
അമ്മ ബസിനന്നാ
ആഹ
ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് അപ്പറത്ത് ഒരു രണ്ട് സ് റ്റോപ
ആഹ പിന്നെ കുഴപ്പമല്യ അപ്പൊ ബസ് തന്നെയന്നെ നല്ലതല്ലേ പോകാനും വരാനൊക്കെ സുഖം ഏ അത്രേ ഉള്ളൂലേ
ഉം നടക്കാനേ ഉള്ളൂ
ആഹ നേരത്തെ ഇറങ്ങണെന്നണ്ടലൊക്കെ നടന്നു പോവന്നെ നല്ലത് ഉ വേറെന്തക്ക യാ ഒരു കുളി കഴിഞ്ഞ് വന്നതാണ് ഇപ്പൊ അത്
ഹാ ഇനിയിപ്പ ചായ ഉണ്ടാക്കേണ്ടി വരൂല്ലേ
ആഇനിപ്പോ ചായ എന്തെലും കൊടുത്തിട്ടണോ ഉ വേറെ എന്തൊക്കെ ഉണ്ട്
വേറെ എന്നിട്ട് ഇന്നലെന്നിട്ട്
ഏഹ് ഇല്ല ഇല്ല ഇന്നലെ പോയിട്ടില്ല ഇന്നലെ മഴയപ്പോളേ പറഞയച്ചില്ലട്ട് അവര് ഫോണ് നാത്തുൻ്റെ ഫോണിലേ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുണ്ണ്ടേനി
ആഹ്
കണ്ട് കുറെ കണ്ട കാണ്ട് ഫോണൊന്നും ഓഫ് ചെയ്യാതടത്ത് കെടന്ന്ക്കണ് എപ്പളാ കിടൊന്നും അറിയില്ല സ്നേഹിതന്മാരുണ്ട് ഇനി അപ്പൊ എല്ലാരുംകുടി ഹോളില് വീച്ചിട്ട് പൊതപ്പൊക്കെ വീച്ചിട്ട കെടന്ന് ആഹ്
ഉം
ഉം വേറെങ്ങട്ട എന്തൊക്കെയാ കളി കാണലിണ്ട
ഞാന് ആഹ് കാണലിണ്ട്
ആഹ് ഇഷ്ടണാ ചിലർക്ക അല്ലാതെ തല്പര്യം ചിലർക്ക് എന്നാ അതിനോ ഇതൊക്കെറിയ താല്പര്യം ഉണ്ടാവോ ഉം പിന്നെ അമ്മക്ക് എങ്ങനെ അനിയത്തി ആക്കല
ആഹ് അമ്മക്ക് അനിയത്തിണ്ട് പിന്നെ അനിയമാരുണ്ട് ഒക്കെണ്ട്
പോവൽണ്ട അമ്മന്റെ വീട്ടിലൊക്കെ
ഓഹ്
എപ്പഴും പോക്കൊന്നും ണ്ടാവില്ലേക്കാെ ബിസി ആവുല്ലേ ഞാപ്പ വിളിക്കട്ടോ അനക്ക്
ആഹ് ഓക്കേ ഓക്കെ
കാക്കാന്റെ ചെഡി ഓടെ